ആഹ്
ഹലോ
ആഹ് എന്തെക്കെയ വിശേഷം
സുഖാണ്. എന്തൊക്കെയാ അവിടുത്ത വിശേഷങ്ങള്?
സുഖാണ് എന്താ മഴയൊക്കെ ഉണ്ടോ? ഇല്ല ചായ കുടിച്ചിട്ടില്ല.
ആള് ഇപ്പം നല്ല
ഏഹ് ചോ ചോറ് കഴിച്ച് കെടന്ന് ചാരിക്കാനെക്കെ ഇനി ആവുന്നുള്ളു
ആഹ് നേരെ വീ
നേരം വൈകി മ്ഹ് പിന്നെ.
ആഹ്. ഇപ്പം ഇപ്പ മോളൊറങ്ങിയോ?
പിന്നെ. മോളൊറങ്ങി ഇനി മോള് നീച്ചും വന്നേയ് കോളക്ക് എന്താ ചെയ്യണെ കോൾ ചെയ്യട്ടെ ചിട്ടേ ഏഹ്.
മോളൊറങ്ങിയോ?
ആഹ് ഒറങ്ങിയേ.
ങ്ങളൊറങ്ങിയാ ആ
ഊം പിന്നെ ഇയാക്കെത്ര മക്കളാ
ആ
ഹലോം
ആ ആ ഒരു ടൈം പറഞ്ഞത് കല്ല് കെട്ടിയാ
ഊം പഠിക്ക
ഹലോ ഇതാ വർക്ക് കേക്കണില്ല
ഹലോ കേക്കൺണ്ട് പഠിക്കേണാ
കിയാണ് ഞാൻ ലാബിലേ
ഉം അ ആ ഉം എന്താ പേര്
പേര് സഹന
ഉം ഉം അല്ല അത് വീട്ടിലാരൊക്കെ
ഉമ്മ ഉപ്പ രണ്ട് കാക്കാനും
താത്താരോ കാക്കാര് അങ്ങനെ അവരൊക്കെ പഠിക്കക്കാരല്ലേ
വർക്കെയ്യണം എല്ലാരും വർക്കെയ്യണം
അങ്ങനെക്കെ കൊറെയായല്ലാ അതില് വർക്ക് കഴിഞ്ഞിട്ട്
ഒന്നര വർഷം കഴിഞ്ഞു
ഏ എത്രവർഷത്തെ പഠിപ്പാ
കോഴ്സ് കഴിഞ്ഞിട്ടിപ്പ രണ്ട് വർഷ ആയി
ഇപ്പൊ ജോ ജോലിക് അയ് കാരല്ലേ അവ്ടതന്നെ കിട്ടിയ..
ഞാന് ട്രെനിങ്ങിന് കയറി യോട തന്നെ സ്റ്റാഫായിട്ട് കേറി ട്രെയിനിങ് സ്റ്റാഫ്ലേകേറിയ.. ഇപ്പൊ വേറെ സ്ഥലത്ത് നോക്കണംന്ന് വിചാരിക്ക്ണ്ട് കിട്ടിയായവിടുന്ന് അറങ്ങണം അല്ലെങ്കിഇവിടെത്തന്നെ പോണം.
ആ ആ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടാവൂല്ലേ.
സാലറി പറ്റെ കൊറവാ..
ഹേ.. അതെ കൊറവാണ് ആ എൻനൈ റ്റ്യൂട്ടിയാ...
നൈറ്റ് അങ്ങനെ അവിടെ കേറിട്ട് ഒന്നര വർഷത്തിനക്ക ഒരു എട്ട് ഒമ്പത് ദിവസ നിന്നിട്ടുണ്ടാ കൊള്ളു നൈറ്റ്. കോണ് ഞ പകലന്നെ പക്ഷെ നൈറ്റ് ഡ്യൂട്ടിയ ആണ് നല്ലത്.
അതെ
നൈറ്റ് ഡ്യട്ടി ആവുമ്പോ ടൈ കൊറവാ പകലാക്മ്പോപകലാമ്പക്ക് പകലമ്പത്ത് തെരക്ക് കൂടുന്നീനനുസരിച് നമ്മൾ നേരെ വെകും പെരിലെ പത്താൻ അങ്ങനെ തെ
ആ അതെ
ആള് കുറവാണ് ലാബില് സ്റ്റാഫ് ആയിട്ട് അയ്ന് അൻസരിച്സ് അതോകൊണ്ട്
ആഹ ഹ
പക്ഷെ നമ്മള് തോനെ നേരം നിന്നെച്ചിട്ട് വല്യയ കാര്യംല്ല. സൺഡേ ലീവെന്നില്ല ആറര മുതല് പതിനൊന്ന് മണി വരെ ഇനിയിപ്പോ തെരക്ക്ണ്ടെങ്കിൽ ഒരു മണി രണ്ട് മണിയൊക്കെ ആവും.
ഹേ ഹേ
ചെലെ ഞായറായ്ച്ച നല്ല തെരക്ക് യ്കാരം.
ഉം
ഈ മിനിഞ ഇന്നലെല്ലാത്ത മുന്നേത്തെ ഞായറാഴ്ച തെരക്കോണ്ടെ ഒരു മണിയ്ക്ക്ണ്പരെല് എന്തയാപ്പോ നല്ല തെരക്കാ വീടിന്റെ എടുത്തെ ന്നെല്ല നടക്കാനുള്ള ദൂരള്ളൂ.
ഹേ ഹേ ന്നല്ലനോ
ഇന്ന് ഞാൻ പോയിട്ടില്ല
ഏ ലീവ് ആക്കേ ലീവ് ആക്കുമ്പോ പറയാണോ നമ്മള്.
ഞാന് ഒരു മാസം ശരിക്കും ലീവാണ് പിന്നെ അയ്ന്റെ ഇടക്കിടയ്ക്ക് പോ കോള്ളു. നിന്നോട് ങ്ങനെ ജോയിൻ ചെയ്യാൻ പറ ണ്ട് ഞാൻ എന്താ കാട്ടെ ണ്ടെന്നെന്നും അറയില്ല വേറെ സ്ഥലത്ത് കിട്ടിയെണ്ട് അവെടെ കേറാച്ചി ട്ടാ
ആഹ് കൊടുത്ത് ക്ണോ.
നോക് ണ്‌ണ്ട് പക്ഷെ കിട്ടാൻ പണിയാടോ എല്ലോ ട്ത്തും ആൾക്കാര് കേറീട്ടേ ഇപ്പോഎല്ലാരും ഇതന്നെല്ലെപഠിക്കെ ണെ
ഒക്കെ ലാബിന്റെ ഇതിനാ പഠിക് ണെഅപ്പൊ പ്ലസ് ടു കൈഞ്ഞാപിന്നെ ഡിഗ്രിരിക്ക് ആര്ല്ലല്ലോ ഒക്കെ ഇങ്ങന കോയിസിനല്ലേ.
ആ പക്ഷെ ഡിഗ്രി വാണം നമുക്ക് ശരി
ഡിഗ്രി വാണം പക്ഷെ ഡിഗ്രി ഇപ്പൊ നാല് വർഷ ആയില്ലേ.
ആ ആ മൂന്ന് വർഷം പഠിച്ചാ മതി ത്ര നിർബന്ധ ഇല നാലാം വർഷം ഒന്നും.
ഉം ഉം ഉം എന്നാലും മൂന്ന് വർഷങ്ങട് പോകുമ്പളേ ഡിഗ്രി പഠിച്കാണ്ട് ടോ എന്റെടക്ക് എന്തെങ്കും കോയിസ് നോക്കാണെങ്കി കൊയപ്പല്ല.
ആ രണ്ടും പാടെള്ളത്.
ശരി ഉ ഉണ്ട് കയ്യണം അത് രണ്ട് കൂടി കൊണ്ടാക്ക
ആഹ ഡിഗ്രിനെ അത്യാവശ്യം പഠിക്കാണ്ടാകും. ഓരോ സമയം വരുമ്പോഴും ആൾ ടെൻഷനൈകാരംപിന്നെ ലാസ്റ്റ് എത്തുമ്പോ കൊറച് കൂടെതാകും അങ്ങനെ ചെയ്യാൻ പറ്റ പറ്റൂനേർക്ക് പിന്നെ കൊഴപ്പം ഉണ്ടാകൂല്ല. സപ്ളെ കിട്ടാതെ നോക്കണ്ടേ.
ആഹ് അതന്നെ
ഞാനന്നെ സപ്ലി കിട്ടോ പേടിച്ചിട്ടും അപ്പ ആയിട്ട് ഞാൻ ഡിഗ്രി കിട്ടീട്ട് പോയില്ല ഇപ്പൊ ഞാൻ റിഗ്രെറ്റ് ചെയ്യുണ്ട് പോയങ്കി ഡിഗ്രീം കഴിഞ്ഞ് എല്ലാ
ഏ അങ്ങന ഏ
ഇനി കോഴ്സോക്കെടുത്താ മതി ഡിഗി ആമ്പോ കൊച്ചുടി വെലയാ നമ്മക്ക് ഒരു ജോബിന് കേറണേ ഡിഗ്രിഡ് പറയുമ്പോ നമുക്ക് കുറ
അതണ്ടല്ല ആ
പിന്നെ കള്ള സർട്ടിഫിക്കറ്റ് ഒക്കെ ഇണ്ടാക്കേണ്ടി വരും
ഉം അ നടക്കൂല ഉം.
പിന്നെ ഡിസ്റ്റൻസ് ആയിറ്റോക്കിണ്ട്. ക്ഷെ വ്യാജം ണ്ടോ ഒന്നും അറില്ല. എന്ത് വിശ്വാസ്ത്തിലാ മ്മള് ഇഗ്നുന്റെ കീഴിലൊക്കെ കൊറ ഡിഗ്രി കൊടു നല്ല ഫീസടാ കോഴ്സിനു കൂടലുണ്ട് എക്ക് വേണ്ടക്കെ ഫീസ് കൂടുതല ഇ ഇപ്പ ചിലപ്പോ നാ ഇതന്നെ ഡിഗ്രി ആക്കിട്ട വിചാരിക്കണ് പക്ഷെ ഒക്കത്തിനും വല്ലായിക്കില്ല മോക്ക്‌ വരും ഡിഗ്രി ആമ്പ അത്രക്കണ്ട് വരില്ല കേട്ട അറുവത്
ഉം ഉം ഇപ്പൊ ഈ ലാബിന്റെ പഠിക്കാൻ നല്ലോണായോ
അതിനൊരമ്പത് ഒമ്പെന്റെ അമ്പത്തഞ്ച് ഒക്കെ ഇണ്ടാവും
പക്ഷേ പക്ഷാലരി പ്പ അത്രൊന്നുല്ലല്ലൊ
അത് മാത്രം ചോയിക്കാത്തല്ലേ നാലായിരം
ആ
ഒരു ആറ് ആറൊ ഏഴൊക്കെ ഇണ്ടാര്ന്നെ പിന്നെം ഒരു സമാധാനം
ഉം അല്ലെ ഇപ്പൊ കൊഴപ്പല്ല, ഇപ്പ സിംഗിൾ ലൈഫ് ആവുമ്പയ്, കല്യാണം കഴിയുമ്പളാണ് ഉം അക്ക് അതാണ് അല്ലെ പെ ഓല് ചെലവ് എപ്പളും ഒരോടിങ്ങന കൈ നീട്ടാൻ പറ്റുത്തില്ലല്ലോ നമ്മക്ക് നമ്മതിണ്ടെതന്നെല് പ്പ ഞങ്ങളക്ക ഇങ്ങനെ ഇതായി നിക്കണ് പ്പ അമ്മക്ക് അവസ്ഥത്താറിയാം ഇനാത്ത് ഉം
കല്യാണം കൈഞ്ഞ എക്സ്പെൻസ് കൂടു നമ്മക്ക്
ആ അതന്നെ
അപ്പൊ കൊറച്ചൂട ഇരിക്ക പത്തൊക്ക വേണം ആ ഓർക്കെന്തേലും പേടിക്കണതൊക്കെ ഒരോട് പോയി ചോദിക്കുമ്പോഴൊരു
അതാണ് ഉം കൊഴപ്പല്ല ഉം ല്ല നമ്മള് പോലെ അവസ്ഥ ഒന്നും ധാണെ നോ ണെ എപ്പോളും ഉം ആ അതാണ് ഉം ഉം അതാണ് ഉം ക്കെ ഉം
എന്തേലും വേറെ പണി നോക്കിയാലോന്ന് വിചാരി സാലറി കൊറവായിട്ട് അത് കൊറെ വേറെന്തേലും നോക്കിനിപ്പം ഏ
ജോലി എന്താ ആറ് മണിക്കൂറാ
എന്ന് വെച്ചാൽ എട്ടൊക്കിണ്ടാവല് ആറൊന്നുല്ല രാവിലെ എര്ക്കുമ്പോ ഒര് എട്ടര ഒമ്പര പത്തര പതിനൊന്ന് ആഹ് എട്ട് ഒമ്പത് മണി വരും ചെലപ്പോ നാളെ ആ ആ ഏഴരക്ക് പോയിട്ട് ഏഴ് അഞ്ചര വരും ആറ് മണിയാവും ഒക്കെ ആവല് ഉണ്ട് തോന്നുന്ന സമയത്താ വര്ട്ടാ പോവുമ്പോ കറക്റ്റ് സമയത്ത് പോവും പക്ഷെ വരലൊന്നും കറക്റ്റ് ആവൂല ചെലപ്പോ നേരെത്തെ വരും ചെലപ്പോ നേരം നേരം വൈകും
യൂണിഫോം ഉണ്ടാവൂലേ
യൂണിഫോം ഇല്ല ഇവിടെ എല്ലടത്തുമുണ്ട് പക്ഷെ ഇവിടെ മാത്രം യൂണിഫോം ഇതുവരെ ഇല്ല
അപ്പ എന്തെ കളർഡ്രസ്സായിടല്
ആ ഇട്ടിട്ട് എരപ്പിക്കണന്ന് പറയും യൂണിഫോം ആണ് ശരിക്കലേ
എന്നാലേ നടക്കുള്ളൂ ഒരു ബുധനാഴ്ച മാത്രം കളഡ്രസ്സ് ആയാലും കുഴപ്പമില്ല ആ ആ അതന്നെ നമ്മളൊക്കെ സ്കൂൾ പഠി- ക്കുമ്പളാണല്ല ബുധനാഴ്ച മാത്രമേ കളർ ഡ്രസ്സ്ണ്ടാവും മക്കക്ക്
എട്ട് വരെ പഠിച്ച സ്കൂൾ അങ്ങനെയന്ന് പിന്നെൊക്കെ സ്ഥിര യൂണിഫോം ആണ് കളർ ഇടാൻ പൂതി അയിതിനോട വല്ല ന്യൂ ഇയറിന് ക്കല്ലേയിടുക
അതെന്നെ ന്യൂ ഇയർ ആ അങ്ങനൊക്കെ ഉണ്ടാവകുമ്പോളേ ഇടുള്ളു ഉം ഉം ഇപ്പല്ല ഇത് ആ അപ്പൊ രണ്ടു തരമൊക്കെ ഉണ്ട് വെള്ളിയാഴ്ച ബുധനാഴ്ച ഞാനൊക്ക തന്നക്കാ ഒരു യൂണിഫോമ ബാക്കിയ ദിവസങ്ങളിൽ വേറെ യൂണിഫോമാ അങ്ങനെക്കെ
ആ എന്തിനാ അങ്ങന
എങ്ങനാണാവോ
കളർ ഡ്രസ്സ് ആണെ അവർക്ക് അങ്ങനെ ഒരു ഉപയോഗിക്ക പെരുന്നാളിന്റെ ഡ്രെസ് പരുന്നാൾ കഴിഞ്ഞ ഇടുമ്പത്തെ ഒരിതാ
അത് തന്ന ഉം ആ ചായക്ക് എന്താ കടി
ചായക്കൊന്നും കടിയെന്നുല്ല
ചായ കുടിക്കലേയില്ല
ചായ കൂടി അങ്ങനെ ഇല്ല ഇവിടെ ആരും അങ്ങനെ പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ബാക്കിയുണ്ടെങ്കി അത് കഴിക്കുന്നല്ലാതെ പിന്നെ ഇടക്ക് എന്തെങ്കിലും പൊരിച്ച കടി എന്തിലും ഉണ്ടാക്കും ഉച്ചക്ക് ചോറ് കുമ്പങ്ങ കറി കാബേജ് അതിന് പിന്നെ മീന് കിട്ടല്ലല്ലോ ഇപ്പൊ എന്തോണ്
ഫുഡൊക്കെ ഉണ്ടാക്കാൻ അറിയോ ളം എല്ലാമുണ്ടാക്കും ആ ആ
കൂടുതലും ഉമ്മ ഉണ്ടാക്കും
ഏ എ എന്താ കൃഷികളൊക്കെ ഉണ്ടോ വീട്ടില്
ഏ
ഉണ്ടാ
ആ വാഴാ ചെടികൾ വാഴയാണ് മെയിന്
തെങ്ങന്നൂല്ല
ആ തെങ്ങുണ്ട് ആ പിന്നെ മൂ തെങ്ങ് വെട്ടിയടോ ഷീറ്റ് ഇടാൻ വേണ്ടീട്ടെ അങ്ങനെ വെട്ടി
സ്വന്തായിട്ട് വീടാ
ആ
ആ ഉപ്പ് എല്ലാം വല്യ അങ്ങനെണ്ട് ഉപ്പന്റെ ഉമ്മ അങ്ങനെ
ആ വല്ലിമ്മ വല്ലിയപ്പൊന്നും ഇല്ല കൊറെയായി മരിച്ചിട്ട് കൊറെേ വർഷം
ആ പിന്നെ അങ്ങനെ ഓലൊക്കെ വേറെക്കണല്ലോ ഉപ്പാന്റെ ബാക്കിക്കാരൊക്കെ
ആ ഓരൊക്കെ സെപ്പറേറ്റാ അത് ഞാൻ ജനിക്കുമുമ്പോ എല്ലാവരും വേറെ പോയി
ഏ വീട്ടില് ആരുമില്ലല്ലേ വേറെ ആല്ല വീട്ട വീട്ടില് വേറെ ആരുമില്ലല്ലേ ഏ
പെങ്ങമ്മരില്ല.
ഇല്ലാ ഏ
ന്ന ശെരി.
ആ ആയിക്കോട്ടെ വുളി ഓക്കെ.